ഹലോ ആഹ കേക്കാവോ ആ എന്തണ്ട് വിശേഷം
ഓ ആഹ ഹലോ ആഹ ആഹ നല്ല വിശേഷം എന്താണ് പിന്നെ അവിടുത്തെ വിശേഷം ക്ക
ഓ ഇവിടെ ഹ നല്ല വിശേഷം കുക്കിങ്ങ് ആണ് അമ്മ കുക്കിംഗ്ഒക്കെ കഴിഞ്ഞോ
എന്റെ കുക്കിങ് രാവിൽത്തെ കയിഞ്ഞ്. ഉച്ചക്കൽത്തെ ചെയ്തോണ്ടേ ഇരിക്ക്ന്ന് കറിക്ക്ള്ളതൊക്കെ. രാവിൽത്തെ നാശ്ത, എന്നണ്ടാക്കിയെ രാവിലെ? നാസ്ത്ത എന്ത്ണ്ടാക്കി?
കാലത്ത് ഇപ്പം മീ മീനും വാങ്ങിയിരിക്കുവാര്ന്ന് കുട്ട്യോൾക്ക് കൊടു ക്കാനായിട്ട്
രാവിലെ രാവിലെ രാവിലെ ചായക്ക് ന്നാസ്
അത് ആഹ് വേ പുട്ടാര്ന്നു
അതെ ആഹ് ആഹ് ആഹ് ആഹ് ചപ്പാത്തിയും ഇഷ്റ്റ്യൂ ഇണ്ടാക്കി. കെഴങ്ങ് ഇഷ്റ്റ്യൂ ഇണ്ടാക്കി. ചപ്പാത്തിയും
ഇവിടെ ഞാൻ നേരത്തെ എല്ലാം റെഡിയാക്കും ങേ കാരണം ഹസ്ബൻഡിന് ഏ നൈറ്റ് ഷിഫ്റ്റാ ഹ പ്പ അതോണ്ട് ആള് വന്ന് ഒറങ്ങുമ്പം കുട്ടികള് വഴക്കുണ്ടാക്കാതിരിക്കാൻ ആ അല്ല കുട്ട് കുട്ട്യാള്
ഉം ഉം ഇവിടെത ആള് ആൾക്കെവെടെ വർക്കെവെടെ വർക്കെയ്യ്ണെവിട
ഇവിടെ ചാലക്കുടിയിലാണ് ഹ് മോനുണ്ട് രണ്ട് വയസ്സേ ഉള്ളൂ അപ്പാ ഈ അവന് സമയന്സരിച്ചിട്ടാണ് എന്റെ ഏഹ് പരിപാടിയെല്ലാം നടത്ത്ന്നേ ഇല്ലെങ്കീ ഭയങ്കരം ബഹളവായി പോവും ഒന്നും നടക്കത്തൂല്ല
പോം. ആ രാവിലെലെന്നെ ചെയ്യണം അങ്ങനൊക്കാവുമ്പോ ആ എനിക്കു അതെ ഇവിടെ രാവിലെ ഇക്കാക്കെ ഇക്ക ഇവിടെണ്ടായില്ല ആള് ഗൾഫിലായിരുന്നു ഇപ്പൊ ഏഴ് മാസ ആയിട്ട് നാട്ട്ല്ണ്ട് അപ്പ ഇപ്പ വർക്ക്‌ ഇവ് ആ ഇലക്ട്രിക്കൽ പ പ്ലംബിങ്ങായിന്റെ അങ്ങനെ അയിന്റെ വർക്കണ്. അപ്പ ഈ പറഞ്ഞപോലെ രാവിലെ പൂവു ആള് ഏഴ് മണി ഏഴര ഒക്കെയാവുമ്പോ പോവും. അപ്പഴത്തീനും ആൾക്ക് ആഹ് കഴിക്കാൻ കൊണ്ടോവും ആൾടെ കൂടെ ഇണ്ട് രണ്ടാള് വർക്കെയ്യണതേ അവരുകൊള്ളതും ആളെന്നെ കൊണ്ടോവും അപ്പോ അത് കാരണം രാവിലെ അത്ണ്ടാ ക്കും ആൾക്ക് കൊണ്ടു പോകാനും കഴിക്കാനൊക്കെ ആയിട്ടേ ഉം ഉം ഉച്ചക്ക് അതന്നെയണ് കഴിക്ക പിന്നെ രാവിലെ ചോറും കൂടെ വെക്കാനായിട്ട് സമയം കിട്ടൂല ഉം ഉം
ആ ഇവിടെ ഏമ് പുള്ളിക്ക് എ കമ്പനിന്ന് എ ഫുഡ്‌ ഇണ്ട് അപ്പൊ നമുക്ക് ആത് ആ അത് കൊഴപ്പവില്ല പിന്നെ
ട്ടെ പിന്നെ വർക്കിപ്പ ഇവിടെങ്ങനെ കിട്ടി തൊടങ്ങോള്ളിപ്പ കോറച്ചായിട്ട്
ആ ഹ
ക്കറിയില്ലല്ല അങ്ങനെ വർ ക്ക്‌ ആള് വന്നിട്ടുണ്ടന്നൊക്കെ
ആ അതെ
മ് അപ്പ പിന്നെ ഇനിയിപ്പോ ആയി കോറേശ്ശെ പണി ഇപ്പ വർക്ക് ഇങ്ങനെ ആയി ആയി വര്നിണ്ട് ഇങ്ങനെ ഓരോന്നേ
ഉം ഹും മേന്ന് മക്കളൊ ന്ത് പറയുന്നു
മക്കള് ആ എനിക്ക് രണ്ടു പേൺ കുട്ടിയെള അവ ഞാൻ ഇത്തിരി എയ്ജ് ആയ ആളാണ് അമ്പത്തഞ്ചു വയസായി ഹ് ഹ്‌
ആഹാ
ആ പതിമൂന്ന് വയസായ പേരകുട്ടിയിണ്ട് ഇനിക്ക്
ആ
എന്റെ മോൾടെ പ്രായൊക്കെ ഇണ്ടാവുള്ളൂ മോളും ഹും ഹും
ആ ഉം കുട്ടിയള് ഇന്ന് ഇസ്റ്റ് എപ്പോഴ അവ പ്രിയല്ലേ
ആ കുട്ടിയള് അത് ഇല്ല മൂത്താള് ഇവിടില്ല അവനു ബഹറിൻലാണെ മൂത്താള് അപ്പൊ അവടെ ഇപ്പൊ മോൻ എട്ടിൽ പഠിക്കേണ് ആ മൂത്ത മോള്
ആ
യ അയിന്ളേത് ഇപ്പൊ ഒരു കുട്ടിണ്ട് ഒരു വയസായി അ ആയിട്ടില്ല അയിന്
ആഹ്
ഉം ഉം
ചെറിയ കുട്ടികളൊക്കെ ആവുമ്പം ഞാന് മോന്റെ ചെറുതിലെ വന്നതാ ആ ഇവിടെ ഞങ്ങള് മാത്രേ ഉള്ളൂ വേറെ ആരുംഇല്ല ആ ആഹ് അപ്പം അയിന്റെ ബുദ്ധിമുട്ടറിയാം
ആഹ് ആഹ് അശ്വാ അതൊന്നച്ചാ പ്രസവമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആളെ അവടെത്തന്നെ ആയിരുന്ന് പെട്ടെന്ന് എമർജൻസി ആയിട്ട് അവര് ഓ പ്പറേഷൻ ആരും പോവാനൊന്നും പ റ്റില്ലന്നൊടിന്നെ അപ്പൊ ഒറ്റക്ക് അയാള് നാല് ദീസം ഹോസ്പിറ്റലല് ഒരു അത് മാ നാല് ദിവസത്തെരു റെസ്റ്റ് ഉണ്ടായുള്ളു പിന്നെ ഹസ്ബൻഡ് ഒരു മാസത്തെ ലീവ് ടുത്തു ത്ത് പിന്നീപ്പറോണംതന്നെ ആ കുട്ടിനാ കുളിപ്പിക്കലും ഒക്കെ അവള് ചെയ്യുംനിന്നുണ്ട് പിന്നെ ചെയ്യാനുള്ള സൗകര്യ ക്കെണ്ടല്ലോ ഇപ്പൊ അങ്ങനെയൊക്കെ കൊറെ കഷ്ടപ്പെട് പറണം തന്നന്റ മോള് നമ്മുക്ക ഇ പറയണം നമ്മുടെ മക്ക ക്കൾക്ക് ഒരു സഹായം ഇപ്പോളൊക്കെയണ് നമ്മ അല്ലേ മൂത്തയിനെ പിന്നെ കുഴപ്പു--ണ്ടാ--യില്ല ഇവിടെയിരുന്നു പ്രസവക്കെ എട്ട് മാസക്കാ ആയപ്പോ പ്പോ വന്ന് നാട്ടില് വന്ന് എട്ട് മാസം ആയപ്
ആഹ് ആഹ്
റു---സായപ്പോ വന്നു അപ്പോൾ പിന്നെ നമ്മ പ്രസവൊക്കെ അവിടെരുന്നു സമാധാനം ഉണ്ടായി റ്റേ രണ്ട് വർഷത്തോളം നാട്ടിൽ ട്ടിലുണ്ടായി ആൾ പിന്നെ കുഴപ്പമില്ല പിന്നെ ഇപ്പോളത്തെദ് അങ്ങനെ ന്നെ ആയി ഒന്നും പറയണ്ട ഗർഭ ഗർഭണ ഗർഭിണി ണിയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന് ആൾക്ക് എന്നുവെച്ചാൽ ഹൈ ഷുഗർ പ്രഷറും ഹാവൂ ഓ എന്നിട്ട് പിന്ന തൈറോയിഡും ഒക്ക വയ്യായിരുന്നു ഏറ്റോ എളയാള് ചെക്കപ്പിന് ചെന്നപ്പേണ് ഇങ്ങനെ കോ പ്രോട്ടീനൊക്കെ പോയ്ക്കൊണ്ടിരിക്ക്ണ് വയങ്കര സീരിയസായി അങ്ങനന്നെ പെട്ടെന്നോപ്പറേഷൻ ചെയ്ത് ഒന്നും പറയണ്ട രാത്രി പറഞ്ഞ് ഹോസ്പിറ്റലീ പോയിട്ട് വിവരറിയാൻ നിന്ന ഞാൻ പിന്ന അവള തിയേറ്ററില് കേ ഒന്നാലോയിച്ചോക്ക്യേ അവസ്ഥ നമ്മ ആകെ ടെൻഷനായിറ്റേ എല്ലാം ഇല്ല പിന്നെ വേറ കൊഴപ്പമൊന്നുല്ല ഒക്ക മോനൊക്ക സുഖായിട്ട് ഇരിക്ക്യെണ് അടുത്ത മാസം മോൻ്റെ ബർത്ത്ഡേണ്
ആഹാ ഇപ്പൊ ഏഹ് ഉം ഒരു വയസാവോ
ആ ഒരു വയസ്സാവും എളയ മോള്ക്ക് ആറ് വയസ്സായൊരു കുട്ടിയിണ്ട്
ആഹ്
ഇല്ല ഞങ്ങ്ക്ക്
ഞാനെന്റെ വീട്ടീ ഒറ്റമോളാ
അതെ ആ ആ ആ അന്റെ വീട്ടിലെനിക്കി ഒരു മോ ഞാനൊരു മോളും എനിക്ക് രണ്ടാങ്ങളമാര്
ആഹ് ആഹ്
ക്ഷേ ഒരെണ്ണം വേണം മോളെ ജ്യേഷ്ഠത്തി അനിയത്തിയളെ ഒരെണ്ണം നമ്മക്ക് നമ്മടെ മനസ്സ് തൊറക്കാനും
അത് എനിക്ക് മനസ്സിലായി ഇപ്പം കാരണം എന്താന്ന് വെച്ചാ ഇപ്പം ആഹ് അവടെ എന്റമ്മയ്ക്ക് വയ്യാതിരിക്ക്യാ ഈ ഒരു സമയത്ത് ഞാനാലോയിച്ചിട്ടുണ്ട് ഒരാളിവിടെ ഒണ്ടായിരുന്നെങ്കില് ഒന്ന് ഒരാഴ് ശ്വാസവാണ്
ആഹ് അതിപ്പേ ആങ്ങളമാര്ണ്ടായാലും കാര്യിപ്പോ അവരിതായാലും നമ്മുക്ക്ണ്ടല്ലോ നമ്മൾ ഇതിപ്പമ്മേനെ നോക്കാനാങ്ങളമാര്ണ്ടായാലും മതി അവരെ ഭാര്യമാരൊക്കെ നോക്കും അങ്ങനെയൊക്കെ അഡ്ജസ് ചെയ്തുവോ പക്ഷേ നമ്മക്കൊരു പ്രശ്നണ്ടായിട്ടുണ്ടെങ്കി നമ്മടെ കൂടപ്പറപ്പ് നമ്മടെ മ്മട കൂടെ നിക്കുന്ന പോലാരും നിക്കൂല മനസ്സിലായ ഉം നമ്മടമ്മമാര് പ്രസവിച്ച പെൺകുട്ടികള്ണ്ടല്ലോ നമ്മടനിയത്തിയോ ജ്യേഷ്ഠത്തിയോ അവര് അതവരുടെ ആ മനസ് പോലെ വേറൊരാൾക്കും പറ്റ് റ്റൂല അതങ്ങനെയാണത് കാരണം ഞാനിപ്പിത്രേം വർഷ് ഷങ്ങള് ജീവിച്ചത് കൊണ്ടെനിക്ക് മൻസ്സിലായി അല്ലാ നമുക്ക് ഒരു വയ്യാഴ്ക വന്നാലും നമ്മുക്കൊരു നമ്മൾ നമ്മളെ അറിഞ്ഞ് സ്നേഹിക്കാനും ഒരു അങ്ങനെയൊക്കെ മറ്റുള്ളവരൊക്കെ നമ്മൾ ഒരു ആക്കിയാലും അതിന് അവർക്ക് അവിടെ ഒരു അവരതാ കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് മനസ്സിലായി അസാനത്ത് നമ്മുടെ കൂടപ്പിറപ്പുകൾ ആവുമ്പോൾ അത് അവർക്ക് കണക്ക്
കണക്കില്ല ഉണ്ടാവില്ലാന്ന് മാത്രല്ല നമുക്ക് എന്ത് അതും ഓപ്പണായിട്ട് അപ്പ പറയുകയും ചെയ്യാം
വിഷമങ്ങൾ ഉണ്ടെങ്കിലും പറയാം അത് നമ്മൾ അത് സോൾവ് ചെയ്ത് തരും നമ്മളോട് ഇപ്പ എന്റെ മോള് എന്റെ മൂത്ത മോള് എന്തുണ്ടെങ്കിലും എന്നോടാണ് ഷെയർ ചെയ്യ സത്യം സത്യം പറഞ്ഞാ പറയാൻ പാടില്ല അല്ലാത്തും കൂടെ പറയും അ കാരണം അതിനു വേറൊരു അങ്ങനെ പറയാൻ അത് തോന്നുന്നുണ്ടാവൂല്ല അതുകൊണ്ടായിരിക്കു അവൾ എന്നോട് പറയണ ഞാൻ അത് അതിന് മറുപടി കൊടുക്കുകയും ചെയും അത് കാരണം ആൾക്ക് നമ്മൾ അങ്ങനെയണല്ലോ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് എന്നോട് എന്തുണ്ടെങ്കിലും പറയും അപ്പൊ അത് തിരിച്ചും ഇങ്ങനെയാണ് മോളെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ കൊടുക്കും ഞാൻ എന്തൊരു വിഷമം വന്നാലും അപ്പോ ഇപ്പോ എന്നെ വിളിക്കും സന്തോഷം വന്നാലും എന്നെ വിളിക്കും കേൾക്കും അതൊരു ആൾക്കും അതൊരു ആശ്വാസം ആഹ അത് തന്നെ അത് ആശ്വാസമാണ്
ഉം ഇവൻ ആ അത് അവന് കൈ കഴുകി കൊടുക്കാനാ ആ ആ കഴിക്കാൻ കൊടുത്തിരുന്നു അട എ ഇല്ല ഇത് രണ്ട് വയസ്സ്
അതെ ആ കയ്യിൽ വല്ലതൊക്കെ കൊടുക്കണം അപ്പൊ കടിച്ച കടിച്ചൊക്കെ പാൽ കുടിക്കല്ലേ മോൻ പാല കുടിക്കൻ ആ ആ ആ
ഒരു നേരത്തെ മാത്രമേ ഉള്ളൂ അല്ലാതെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഉം
നിർത്താനും സുഖമാണ് അപ്പോ ഇനിയിപ്പോ നിങ്ങൾക്ക് എത്ര വയസ്സ് എത്ര വയസ്സ് ഞങ്ങൾ ഇവിടൊക്കെ രണ്ടു വയസ്സ് വരെ കൊടുക്കും.
ഞാൻ അങ്ങനെ ഇല്ല പിന്നെ മോൾക്ക് ഞാന് രണ്ട് വയസ്സ് വരെ കൊടുത്തിട്ടില്ല ഒരു ഒന്നര ഒന്നേ മുക്കാ വയസ്സ് രണ്ട് വയസ് ആ രണ്ടു വയസ് കഷ്ടിച്ച ആകുമ്പോഴത്തേനും ഇവനെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു അപ്പൊ അഞ്ചുമാസത്തിനുള്ളിൽ കുഞ്ഞിനെ ഗർഭിണിയായ അഞ്ചു മാസത്തിനുള്ളിൽ പിന്നെ ഇത് പാലുകുടി നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മൂന്ന് മാസം വരെ ഇവനെ നോക്കണേന് മൂന്ന് മാസം വരെ ഞാൻ കൊടുത്തു പക്ഷേ അവന് വേഷമായി ഒരു നാല ഭയങ്കര മെന്റലി അതങ്ങ് ഇതായി പോയി ആള് എന്നച്ചാ മോ ബുദ്ധിമുട്ടല്ല ആ വെ ഫ് ഫ്‌ ഫുള്ള് ഇങ്ങനെ പാല് കുടിക്കണം എന്നുള്ളരു യുള്ള കൂട്ടത്തിലായിരുന്നു ആഹ് അപ്പൊ നിർത്താൻ ഇച്ചിരി പാടാ
ആഹ് ആഹ് ഉവ്വ ഉവ്വ ഉവ്വ
അപ്പൊ പിന്നെ ഇവനെ കേ ആ പ്രശ്നം ഉണ്ടാവില്ല തോന്നി പിന്നെ തൂക്കക്കുറവാണ്
അതെ അപ്പൊ പാല് നല്ലോണം കൊടുത്തോളൂ ട്ടാ
അങ്ങനെ അവന് വേണ്ട അതാണ് പ്രശ്നം ആഹ് എന്നാ വേറെ എന്തെങ്കിലും നമ്മള് കൊടുക്കുമ്പം ആഹ് വേറെ എന്തെങ്കിലും ന
അതെ മുട്ട മുട്ട നേന്ത്രപ്പഴം കൊടുക്കും വെയിറ്റ് വെക്കാൻ
മുട്ട കൊടുക്കും ഒരാഴ്ച കഴിച്ചാല് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിച്ച കഴിഞ്ഞാല്
ആഹ് ആഹ് അപ്പ അപ്പ എന്ത് ചെയ്യണന്നാ അപ്പ വേറെന്തിലെങ്കിലും ആക്കിക്കൊടുക്കണം അഡ്ജസ് റ്റ് ചെയ്ത് കൊടുക്കണം
അഹ്
അങ്ങനെയൊക്കെയാണ് ഇപ്പവള് കൊടുക്ക്ണത് വേറെ വല്ലയിലും കൂടെ ഇതൊക്കെ കൂടെ കൂ ടി ടി അ ആ അങ്ങനെ കൊടുക്കണം അപ്പം എന്താണ് എല്ലാം കൂടി ഉള്ളിച്ചെന്നോളും ആഹ് അങ്ങനെയൊക്കെ അവള് ഓട്സിലൊക്കെ ഇങ്ങനെ കിട്ടുമ്പം കൊടുക്കും ശ അത് ഇതൊക്കെ അ അത്ക്കുള്ളി ചെല്ലോല ആ അപ്പ അങ്ങനെയൊക്കെ കൊടുക്കണം അപ്പ എന്താണ് അപ്പ എല്ലാതും ഉള്ളിച്ചെന്നോളും അത അറിയാണ്ടെ ന്നെ ഉള്ളിച്ചെല്ലും
ആ ഹാ
അങ്ങനെയൊക്കെ ചെയ്യട്ടാ
ഉം ഇത് പിന്നെ ഏത്തക്ക ആണെങ്കിൽ പാലില് മിക്സിൽ അടിച്ച് തണുപ്പിച്ചങ്ങ് കൊടുക്കും.